ഹലോ എൻ ആഹ് കേൾക്കാം എന്തോണ്ട് വിശേഷം
നല്ല വിശേഷം ജോലികളൊക്കെ കഴിഞ്ഞോ
ആഹ് ജോലിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞിന്റെ കാലൊക്കെ ശരിയായോ
ആഹ് ക്ഷെ വേ കാലല്ല സൈക്കിൾന്ന് വീണിട്ട് വേ തലയായിരുന്നു
ആഹ് മുഖ
ആഹ് കൊറെയൊക്കത് ആഹ് സ്കൂളിൽ പോകാൻ തുടങ്ങി നീ സ്റ്റിച്ചഡാൻ ഒന്നും ഇല്ലാത്ത കാരണേ ആഹ് കൊറെ ഒക്കെ ഒന്ന് ഒണങ്ങിട്ടുണ്ട്
ആഹ്
ആഹ് ഇപ്പൊസ് ആഹ് സ്കൂളിൽ പോവാൻ തുടങ്ങി ആഹ് മടിയൊന്നും ഇല്ല പക്ഷെ ഇന്നാൾക്ക് പനിയാണ്
ആണോ
ആഹ് അവിടെക്കെ ഉണ്ടോ ഈ വൈറൽ പണി ഇണ്ടല്ലോ ഇപ്പ എല്ലാ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ വയറൽപനി ആഹ്
സ്കൂള് തൊറന്നേ പിന്നെ അതുമല്ല ഈ മഴയല്ലേ മൊത്തത്തില് അസുഖങ്ങളാ ഇപ്പോ
മഴ അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ ഇപ്പൊ രണ്ടു ദിവസം ദിവസമായിട്ട് ഇന്നലെ ഇന്നുമാണ് ഒന്ന് നന്നായിട്ട് മഴ പെയ്യല് തൊടങ്ങിയത്
ആ ഇവിടെ ആഹ് ഇവിടെയും രണ്ടു ദിവസം കൊണ്ട് നല്ല മഴയാ
ആഹ്
ഉ
ഇങ്ങോട്ട് അങ്ങനെ ശക്തിയുള്ള മഴയൊന്നും ഇല്ല
ഉം
ഞങ്ങക്ക് വെള്ളം ആവാനുള്ള മഴയൊന്നും ഉണ്ടായിട്ടില്ല ഉം
ആണല്ലേ അല്ലേ ആഹ്
പിന്നെ കാലാവസ്ഥ പെട്ടെന്ന് ചേഞ്ച് ആയപ്പോള്ളതായിരിക്കും കുട്ടികൾക്കൊക്കെ പകർച്ചവ്യാധിയും-
ആണ് പനി ജലദോഷം മൂക്കൊലിപ്പ്
ആഹ് മൂക്കൊലിപ്പ് ഒക്കെ ഇപ്പൊ സ്കൂളിലൊക്കെ കൊറേ കുട്ടികള് ലീവാണ്
ഉം ആണ് ഇവിടെ മോന്റെ സ്കൂളില് ഒരു കൊച്ചിന് വയ്യ പനിയായി ഇന്ന് ഞാൻ മോനെ കൊണ്ടു വിടാൻ പോയപ്പോ ആ കുഞ്ഞിന് തന്നെ - കരയുന്നു പിന്നെ ടീച്ചർ ഇങ്ങനെ വീട്ടിൽ കൊണ്ടു വിടാന്നൊക്കെ പറയുന്നു പനിയും വന്നാ ഇതിന്റെ കൂടെ- തലവേദനയും കൂടാണ്
ആഹ് അതാണ് ഇവർക്ക് തലവേദനയാണ് ഇപ്പൊ ഇന്നലെ ഒരു കൊഴപ്പവും ഇല്ലാത്ത ആളാണ് ഇന്നലെ വർക്ക് ചെയ്യാനുള്ളൊക്കെ ചെയ്ത് ഓൻ കെടന്ന് ഒരു കൊഴപ്പം- പ്പോവില്ല രാവിലെ എണീച്ചപ്പൊ പറയാണ് എണി - റ്റപ്പോഴാണ് പറയുന്നത് തല വേദനയ്ക്കയാണ് കണ്ണ് വേദനക്കയാണ്
ആണ് ആന് ആ കുഞ്ഞും അവിടെ ഇരുന്ന് കരഞ് ആന് ഞാന് സ്കൂളി ചെന്ന് - പ്പ ആ കുഞ്ഞിരുന്ന് കരയുവാണ് അപ്പൊ അതിന് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞ്- എനിക്ക് തല വേദനിക്കുന്നു നല്ലതായിട്ട് തല വേദനിക്കുന്നു ആന്റിന്ന് പറഞ്ഞു പിന്നെ ഞാൻ പോയി ടീച്ചറോട് പറഞ്ഞു പിന്നെ പിള്ളേരെല്ലാം പോയി ടീച്ചറോട് പറഞ്ഞ് അവര്- ടീച്ചർ വന്ന് പറഞ് കൊണ്ടുവിടാം എന്നൊക്ക പറഞ്ഞ് അതിനെ വിളിച്ചൊണ്ട് പോകുന്ന കണ്ട് ഇന്ന് അവരും തെരക്കാണേ സ്കൂളില് ആണ് വേദനയും തൊണ്ട വേദനയൊക്കെയ ഇപ്പോഴത്തെ പനിക്ക് വലിയവർക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല
ആഹ് ചെറു അതെ അതെ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ സ്കൂളിൽ അവര്- നമ്മളോട് പറയുന്നമാതിരി ടീച്ചർമാരോട് പറയാനും അവർക്ക് പ്രയാസായിരിക്കും
ആണ് ആണ്
ആഹ് മോന് കൊഴപ്പില്ലാതെ പോന്നുണ്ടോ
ആഹ് ഇല്ല കുഴപ്പൊന്നുല്ല ഇന്ന് ഞാൻ ഇന്ന് പരിസ്ഥിതി ദിനവല്ലേ അപ്പം ഏതെലുവോക്കെ ഉണ്ടാക്കി- കൊണ്ട് പോണമായിരുന്നു അപ്പൊ അതൊക്കെയായിട്ട് പോയതാ അപ്പൊ ഞാനിന്ന് കൊ കൊണ്ടാ -
ഉണ്ട ഒന്നാ ഇരുന്ന് ഒണ്ടാക്കി ഇന്നലെ രാത്രിയില് ഒരു - കൊഴപ്പില്ലാത്ത ആൾ ആൾക്ക് രാവിലെ എണീറ്റിപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്
ആഹ് എല്ലാം ശരിയാക്കി വെച്ചതായിരുന്നുയില്ലേ
ആഹ് ഒക്കെ പോസ്റ്ററൊക്കെ തയ്യാറാക്കി നല്ല ഉത്സാഹത്തിലായിരുന്നു
ആണോ ആശുപത്രി പോയി
ഉം ഇല്ല പോട്ടില്ല ഇനിപ്പോ- കൊറച്ച് മഴയണ്ട് അപ്പൊ കൊറച്ചൊന്ന് കഴിയട്ട് എന്നിട്ട് പോവ പോട്ടില്ല
ആണല്ലേ
ആഹ് അങ്ങനെ നല്ലരു ചൂടുല്ലാ ന്നാ ആഹ്
ആഹ് ചൂട്
പിൻ ആഹ് ചെറിയൊരു ചൂടാണ് പിന്നെ എന്താ കൂടെ ഇരിക്കുന്ന കുട്ടിയൊകൊക്കെ പനിയാണ് അപ്പൊ അതായിരിക്കും വന്നിട്ടുണ്ടാവ
ആഹ് അതാ അടുത്തിരിക്കുന്നവർക്ക് ഇവനും മോൻന്റെ അടുത്ത് ക്ലാസ്സിലെ ക്കെച്ചിനാ പനി ഇനിയിപ്പൊ അടുത്തിരിക്കുന്ന മിക്കവാറും എല്ലാവർക്കും പനിയാകും ഉടനെ
ആഹ് ആവും അതാണ് ഇപ്പൊ മോൾക്ക് ഇന്നലെ ഏ കൂടെ ഒരു കുട്ടിഇന്ന് അവൾക്ക് പനിയാണ് തല വേദനിക്കാണ് ന്നൊക്കെ പറ്ഞ്ഞ് ന്ന് പറ്ഞ്ഞേട്ട് വന്നിട്ടേ ഇന്ന് ഇപ്പോ അവൾക്കും അപ്പ അതായിരിക്കും പകർന്നതായിരിക്കും
ആഹ് അതെ എല്ലാർക്കും പോ ഇനിയിപ്പം അടുത്തടുത്ത് അടുത്ത് അത് ഇവനാണെങ്കിൽ മോനാണെങ്കി പെ ട്ടന്ന് വര് ചെയ്യും പനിയേ
ആഹ് അങ്ങനെയൊക്കെയ ബുദി മു ആഹ് പനി വന്നാ മേലും കഴൊക്കെ വേദന വേദനിക്കാണേ സാധാ പനിയല്ല ഇപ്പത്ത പനി അതെ അതെ
പനി വന്നാ മൂക്കൊലിപ്പും തുമ്മലും അങ്ങനെയൊക്കെ ഉള്ള ചുമ ഇതക്കെ ഇപ്പ വന്നതലവേദന ആഹാ ഇപ്പൊ വന്ന തലവേദന തൊണ്ടവേദന ശബ്ദം പോവുക
അതെ അതെ അതന്നെ ആഹ് അവർക്ക് മേലും കയ്ക്കെ കഴിയൊക്കെ വേദനിക്ക അതൊക്കെണ് ഏപ്പ് കളൊക്കെ വേദന ആവണ്ന്ന് പറയുന്നുണ്ട്
ഇക്ക്യ ആണെങ്കിലും കൊറോണ വന്ന് എനിക്ക് കൊറോണ വന്നിട്ടുണ്ടായിരുന്നു കൊറോണ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ എനിക്ക് പനി വന്ന് കഴിഞ്ഞാ എനിക്ക് സൗണ്ട് അങ്ങ് പോവ സൗണ്ട് ഒച്ച അങ്ങ് അടക്യ പനിയായിട്ട് വരല്ല ഒച്ച അടപ്പ് വന്നിട്ട് സൗണ്ട്ല്ല സൗണ്ട് കഴിഞ്ഞ പ്രാവശ്യം പനി വന്നപ്പോ തീരെ സൗണ്ട്ല്ല ഇങ്ങനെ കാറ്റ് പോലെ ഒള്ളു
ആഹ് ഈ കൊറോണ വന്ന ആളുകൾക്കൊക്കെ പെട്ടെന്ന് അസുഖം പെട്ടെന്ന് വരുന്ന്ണ്ട്
ആഹ് പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നു അത് മുന്നെ കുറച്ച് എനിക്ക് അത് വന്ന് കഴിഞ്ഞ പിന്നെ പനി വന്ന് ശ്വാസം മുട്ടുക ഈ കൊറോണ വന്ന ശേഷമുള്ള ബുദ്ധിമുട്ടുകളാ പനി വന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ട് പക്ഷെ എനിക്ക് കൊറോണ വന്നപ്പോ എനിക്ക് യാതൊരു ബുദ്ധിമുട്ട ഇല്ലായിരുന്നു ഒരു പനിപ്പൊ പോലും ഇല്ലായിരുന്നു എനിക്കൊരു പ്രതീക്ഷയില്ലാതെ പോയി ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോഴാ ഇതാന്ന് അറിഞ്ഞത്
അപ്പൊ കൊറോണ പനിയൊന്നും ഇല്ലാതെ കൊറോണ ഉണ്ടായതോ
ആഹ് പനിയൊന്നും ഇല്ലായിരുന്നു ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ജോലിക്ക് പോകുന്നത് ഫാർമസിയിലായിരുന്നു അപ്പൊ അവിടെ നിന്നപ്പോ അവിടെ ഉള്ളവർക്ക് ഒരു ചേച്ചി പോയി ഇങ്ങനെ പനിയായിട്ട് പോയി ടെസ്റ്റ് ചെയ്തപ്പോ കൊറോണന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞങ്ങളത് ഞങ്ങള് ജോലി ചെയുന്നവരെ എല്ലാരെയും ഒരുമിച്ച് കൊണ്ട് പോയി ടെസ്റ്റ് ചെയാൻ
ആഹ് ആഹ്
അങ്ങനെയാ അറിഞ്ഞത് കൊറോണയാന്ന് അതെനിക്ക് പനിയോ യാതൊരു വിധ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലായിരുന്നു
അതെല്ലേ ആഹ് ഇതിന് പ ഇതിന് വലിയ തൊ ക്കെ ആണല്ലോ എന്താണ് ച്ച തൊണ്ടവേദനൊക്കെല്ലേ വരാ
ആഹ് തൊണ്ട വേദനൊക്കെ അന്നൊക്കെ അങ്ങനൊക്കെ ഓരോര്ത്തർക്കും വരുന്ന പനിയും മൂക്കൊലിപ്പും അങ്ങനെയൊക്കെ വന്ന ഇത് ചുമയായിട്ട് വന്ന് കൊറോണ ടെസ്റ്റ് ചെയ്ത് പിന്നെ എനിക്ക് അങ്ങനെ ഇത് വന്നിരുന്നപ്പോഴും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായി പക്ഷെ ഇതെല്ലാം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ പനി വന്ന് കഴിഞ്ഞാൽ ചോ ഒച്ച അടക്കുക ശ്വാസം മുട്ടുക കിതപ്പ് വരിക അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പെട്ടെന്ന് അസുഖവും പിടിക്കും കെട്ടോ
ആഹ് പെട്ടെന്ന് അസുഖം പിടിക്കുവാണ്
ആഹ് പിടിക്കും നമ്മള് വാക്സിൻ എടുത്ത് കഴിഞ്ഞിട്ടും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എന്നാലും ഇപ്പഴും പറയുന്നുണ്ട് വാക്സിനും അയ്നും അയ്ന്റെ സൈഡ് എഫക്റ്റുകളൊക്കെ ഉണ്ടെന്നാണ് ഇപ്പഴും പറയുന്നത്
ആഹ് പക്ഷെ വാക്സിൻ എടുത്തവർക്ക് ഏഹ് എന്താ അസുഖങ്ങളൊക്കെ വരും അത് ഒക്കെ ഉള്ളത് തന്നെ ആയിരിക്കോ ഞാനൊക്കെ വാക്സിൻ എടുത്തിട്ടുണ്ട്
ആന്ന് ഇവിടെ എല്ലാരും എടുത്തിട്ടുണ്ട് ഉം നമ്മൾക്ക് പറ്റത്ത അന്നത്തെ സമയത്ത് എല്ലാരും എടുക്കണം ആരുന്നല്ലോ
ആഹ് അന്ന് പിന്നെ നിർബന്ധ ആരുന്നല്ലോ വാക്സിൻ എടുക്കൽ നിർബന്ധാണ് നമ്മള്
ആഹ് ഗർഭിണികൾ വരെ വാക്സിൻ എടുക്കണം വാക്സിൻ എടുത്തില്ലെന്നു ഈ പ്രസ ഡെലിവറി എടുക്കാൻ പ്രസവം എടുക്കാൻ എടുക്കത്തില്ല ഹോസ്പിറ്റലുകൾ
ആഹ് ആഹ്
അങ്ങനെയൊക്കെയുള്ള നിബന്ധനകളായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടെന്നും
ആഹ് അതാണ് ഓരോ പ്രശ്നങ്ങൾ വരാണെന്ന് പറയുന്നുണ്ട്
ആലോ ഞാനീ എളയാളെ യിരുന്ന സമയത്താ കോവ് കോവിഡ് വാക്സിൻ രണ്ടെണ്ണം എടുത്തത് കേട്ടോ പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് കുഞ്ഞിന് ഇങ്ങനത്തെ ഹാർട്ടിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നത്
ആഹ് പക്ഷെ അന്ന് അത് നിർബന്ധായിരുന്നു അന്ന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കായിരുന്നു
ചെയ്യിപ്പിക്കും ഞാന് രണ്ടാമത് ഞാന് എടു ക്കുന്നില്ലന്ന് വിചാരിച്ചിരുന്നപ്പം ഹോസ്പിറ്റലുകാര് പറഞ്ഞത് എടുത്തേ പറ്റത്തുള്ളൂ എടുത്ത സർട്ടിഫിക്കറ്റ് വേണം വേണോന്ന് പറഞ്ഞു അവ്
ത്തിന് എടുത്തപ്പോ ഒരു കൊഴപ്പോ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ രണ്ടാത്തെ വാക്സിൻ എടു ഇപ്പൊ എനിക്ക് എന്റെ ശരീരം മൊത്തം ഒരു എന്തോ ഒരു എന്താ നമ്മള് ഒര് തരുത്ത പോലെ എന്താ ഷോക്ക് അടിച്ച പോലെ അങ്ങോട്ടായി.
ആണല്ലേ
എനിക്കെന്തോ പറ്റി പോയിന്ന് വിചാരിച്ചന്നെ പക്ഷെ തല മുതൽ അടി വരെ. അപ്പൊ ഞാൻ ആകെ പേടിച്ച് എന്തായിരിക്കും എന്ത് ആഹ് നല്ല ബുദ്ധിമുട്ടായി അന്ന്. ആഹ് ആഹ് എന്തെങ്കിലും പ്രശ്നം കാണാം എനിക്ക് നല്ല പേടി ഉണ്ടായി എനിക്ക്. വ എനിക്ക്‌ വല്ല പ്രശ്നങ്ങളും വരോ ഇത എന്തോ ശരീരത്തില് എനിക്ക് നന്നായിട്ട് ആ മരുന്ന്. കയറിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ എന്തരു ഷോക്ക് അടിച്ച പോലെ ശരിരം മൊത്തം.
ഉം
പക്ഷെ എന്റെ ബ്രദറൊന്നും ഇത് എടുത്തിട്ടില്ല. ഇങ്ങനെ ഈ വാക്സിൻ എടുത്തിട്ടില്ല ആള്
ഈ ആശുപത്രിയിൽ പോകേണ്ട ഈ ഗർഭിണികൾക്കൊക്കെന്ന് വെച്ചാൽ നമുക്ക് ആശുപത്രിയിൽ പോകാതിരിക്കാനുള്ള സൗ പോവാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ളവരൊക്കെ നിർബന്ധമായിട്ട് എടുത്തിട്ടുണ്ട്. ചെലരൊന്നും എടുത്തിട്ടില്ല.
ആഹ് പിന്നെ നമ്മൾ പൊറത്ത് പോണെങ്കിലൊക്കെ ക്കെ ഇതിന്റെ സർട്ടിഫിക്കറ്റ് വാണല്ലോ അങ്ങനെയൊക്കെയാണ് ഞങ്ങള് എടുത്തത് എവിടേലും ദൂരെ ആഹാ അങ്ങട് യാത്ര ചെയ്യാനോ അങ്ങനെ ആ ടൈമ് വെച്ചിട്ട് അവര്- കൊറോണ വാക്സിൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാ നമ്മക്ക് ബുദ്ധിമുട്ടാവോ എന്ന് കരുതിട്ടാണ് ഞങ്ങളും എടുത്ത്ത് അന്ന്
ആഹ് അങ്ങനെയൊക്കെ നോക്കുവായിരുന്നു.
ആഹ് അതെ അതെ. പക്ഷെ അത് എടുത്ത ആളുകൾക്കാണ് ഇപ്പ പല രോഗങ്ങളും വരുന്നതെന്ന് പറയുന്നു. ഇല്ലാത്ത ആളുകൾക്ക് പ്രശ്നങ്ങളല്ല പ്രതിരോധ ശേഷി കൊറയാണ്. അങ്ങനെയൊക്കെ പറയും
പുതിയ ഇനി അതും വല്ലാത്തൊരു സമയമായിന്നാ. കൊറോണ സമയം എന്ന് പറഞ്ഞ നമ്മള് ഇതുപോലെ ഭയന്നൊരു സംഭവം വേറെയില്ല
അതെ അതെ
ത്രം ആൾക്കാര് ബുദ്ധിമുട്ടി എത്ര ഒരു മം ഞാനാണെങ്കിൽ ഞങ്ങളടെ വീട്ടിലാണെങ്കിൽ. കുഞ്ഞുങ്ങൾ ഉള്ളോണ്ട് ഇരിക്കാൻ സാഹചര്യം ഇല്ലായിരുന്നു. അപ്പൊ മോന് തീരെ കുഞ്ഞായിരുന്നു അപ്പൊ പിന്നെ ഞാന്- അടുത്തൊരു ഹോസ്പിറ്റലിൽ അവിടൊണ് ക്വാറന്റൈൻ ഇരുന്നത് പത്തു ദിവസം.
ആഹ്
ആ പത്ത് ദിവസം എന്റെ കൂടെ ഇവിടന്ന് ഒരു ചേച്ചി അടുത്ത വീട്ടില് ഒരു ചേച്ചിയുംണ്ടായിരുന്നു അപ്പൊ അവരാണെങ്കിൽ ഭയങ്കര പേടി അവർക്ക് ഇങ്ങനെ- ആ കുഞ്ഞായിരുന്നു മോന് ഒരു മൂന്ന് വയസ്സൊക്കെ ഉള്ളായിരുന്നു മൂത്ത അൾക്ക് എളയ ആള് ഇല്ല അന്നേരം.
ആഹ് ജാസിത്താത്ത
അത് കയ്യ് ആദ്യം ആ ചേച്ചിക്ക് ആണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു പേടിച്ചിട്ട് ആ ചേച്ചി ബി പി അങ് കൂടുമായിരുന്നു നല്ലതായിട്ട് ബി പി- ബിപി കൂടി ഞാൻ ഡിസ്ചാർജ് ആയി വന്നിട്ടും അവര് അവിടെ കെടക്കുവയിരുനു.
ആഹ് അപ്പൊ ഈ ക്വാറന്റൈനിൽ നിക്കുവവാ ഫുഡൊക്കെ എങ്ങനെയാണ് നല്ല ഫുഡ് ആണോ തരിക.
അ ആഹ് നമുക്ക് നല്ല ഫുഡ് ആരുന്നത് തന്നോണ്ടിരുന്നത്. നമുക്ക് നല്ല ആഹാരം തരും. രാവിലെ- അവര് നമുക്ക് നമ്മളെ നോക്കുന്നത് ആരാണോ. അല്ലെങ്കിൽ നമ്മള് ആഹാരം കൊണ്ട് തരുന്നത്തൊക്കെ ഓരോ സിസ്റ്റർമാരാണ് പക്ഷെ അവരുടെ മുഖം പോലും നമുക്ക് അറിയത്തില്ല. അവര് തന്നെ - പി പി ക്ക ഇട്ടിട്ട് ഇങ്ങനെ മറച്ചിരിക്കല്ലേ. നമ്മളോട് നമ്മളോട് അവരെന്തെങ്കിലും ഒന്ന് അന്വേഷിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് തെരക്കും. അവര് ആ നമുക്ക് സമയത്ത് ആഹാരം കൊണ്ട് തരുന്ന ആരാണെന്ന് നമ്മള് - പരിശോധിക്കുന്ന ആരാന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല വല്ലാത്തൊരു അവസ്ഥ കേട്ടോ ആ പത്ത് - പത്ത് ദിവസം അനുഭവിച്ചത്. ഇങ്ങനെ ഒറ്റ മുറിയിൽ ഞങ്ങള് രണ്ടു പേരും ഒരു മുറിയിലാണ് അതുകൊണ്ട് പിന്നെ അവരാണെങ്കിൽ ഒന്നും പേടിച്ചിട്ടൊന്നും സംസാരിക്കത്തുയില്ല.
ആ അത് പക്ഷെ നമ്മള് ഒറ്റപ്പെട്ടപ്പോലെ ഒറ്റപ്പെട്ടരു ഫീലായിരിക്കും.
ആഹ് ആണ് ആണ് അങ്ങനെ ഒറങ്ങാ കെടക്കാ ഇരിക്കാ ഒറങ്ങാ നമ്മളള് വിചാരിക്കും ഞാനാ ആദ്യായിട്ട് വെച്ചിട്ടുണ്ട് നല്ല സുഖമായി നമുക്ക് ഇങ്ങനെ ഒറങ്ങാന്നുള്ള പരിപാടി പക്ഷെ ഒറങ്ങി ഒറങ്ങി വല്ലാത്തൊരു-
അതെ അതെ അത് വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മള് പൊറം കാണാൻ പറ്റുന്നില്ല ഇ പൊറം ലോകം കാണാൻ പറ്റുന്നില്ലല്ലോ ഉള്ളിലന്നല്ലെ യാതൊരു ബന്ധവും ഇല്ലല്ലോ അതെ അതെ ഉം
ആഹ് ശരി എന്നാ ട്ടോ പിന്നെ വിളിക്കാവേ അഹ്